ഹലോ ആ കേൾക്ക്ണ്ല്ലേ
കേക്ക്ൺണ്ട്
ഉം എന്താ പണീ
വെറുതെ ഇരിക്ക
ചായുടി ഒക്കെ കഴിഞ്ഞോ
ആഹ ചായുടി കൈഞ്ഞ്
ഉ ഈ നേരത്തേക്ക് പണിയൊന്നുംല്ലേ വൈന്നേരത്തെ പണിയൊന്നുല്ലേ
ഏയ് എന്ത് പണി എല്ലാരും ഉച്ചക്ക് കഴിച്ചു വച്ചക്കാ
ആ രണ്ടു നേരത്തിന് ഒരുമിച്ച് വെക്ക്കാറല്ലേ
ആഹ
ഉം എന്താ സ്പെഷ്യലൊക്കെ
സ്പെഷ്യലൊന്നുല്ല ചാള
ആഹ കുക്കിങ് ക്കെ അറിയാം
ആ
എല്ലാം ഉണ്ടാക്കോ കുക്ക് യ്യ എല്ലാ
കൊറച്ചൊക്കെ പഠിച്ചു വന്ന്
ആഹ ഇപ്പൊ തുടങ്ങിട്ടോളൂ ആഹ എന്തൊക്കെ ഉണ്ടാക്കും
ആഹ ന്തക്ക ചമ്മതി മുട്ട വറ്ത്തത് അങ്ങനെ ചെറിയ ചെറുതായിട്ട്
ആഹ അതല്ലേ മൈനി നമ്മക്ക് ചെറുത് വന്നാ തുടങ്ങാനല്ലേ
ഉ ചെറുതുമ്മന്ന് വെല്ല്യമ്മലേക്ക് കേയറണം
അപ്പൊ വീട്ടില് വേറാരാ എണ്ടാക്കാന്
കേട്ടിട്ടുംമ്മ
ആഹ
പ്ര ആഹ പ്രസ്വച്ച്ടുക്കണേ അപ്പൊ
ആഹ എത്രായി
ഇപ്പൊന്ന പതിനഞ്ച്
ആഹ പതിനഞ്ചായിട്ട് ഇപ്പ പ്രശ്നിച്ചിട്ടുള്ളൂല്ലേ
ഏ
ഇപ്പ പ്രസ വച്ചിട്ടള്ളൂല്ലേ ആഹ എന്നിട്ട് എന്താ കുട്ടി ഉറങ്ങ
പെൺകുട്ടി
ആ ഉറങ്ങാണ് കരയ്യോ രാത്രി ഒക്കെ
ആഹ
രാത്രിക്കരയ്യോ
ഏ എത്ര വല്യ കുഴപ്പൊന്നുമല്ല എന്നാലും ഇടക്കൊക്കെ വയറി എറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം
ആഹ ഉറക്കൊക്കല്ലേ ഉം
പിന്നെ അവിടെ എന്തൊക്കെയണ്ട്
എവിടെ എന്താ അങ്ങനെ പോണു ഇങ്ങനെ നടക്കുക കുട്ടികള് അതിലക്കത്തെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോരൊക്കെ ഇങ്ങനെ കളിച്ചു നടക്ക
ഹ് ഹ്
ടൈംന്തല്ല ഈ ടൈം
ഈ ടൈം വ
ആഹ മവ്രിബാകൊടുക്കൂളും അങ്ങനെ നടക്കും
ആഹ
സ്കൂളൊക്കെ വിട്ട് വന്നിട്ടേ എല്ലാരും ഉണ്ടാവല്ലോ ഉ അപ്പ അവരങ്ങനെ കളിച്ച് നടക്കും
ആഹ ക്ലാസ് ഒടങ്ങക്കണണ്ട് ഇ സ്കൂളിട്ട് വന്നിട്ടല്ലേ കളിക്കാനൊക്കെ പറ്റും
ആഹ് അല്ലെങ്കി സ്കൂളില് ആ ഓലെ ആറാട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോത്തന് ഒരു ക്ഷീണിച്ച ഉറങ്ങണേ
നി
അപ്പൊ ഞാനൻ എന്ത് ചെയ്യും ചായകുടി കഴിഞ്ഞാ ഒറ്റകടത്താ കുളിയൊക്കെ കഴിഞ്ഞാല്
ആഹ
അപ്പൊ വേഗം പൊറത്ത്ക്ക് ഇറക്കും
ആഹ ആ്
കളിക്കട്ടെ ചിലപ്പത്തിന അലോക്കത്തെ കുട്ടികളൊക്കെ വരും അപ്പോ ഓല്ങ്ങനെ കളിച്ചു നടന്നളും ഞാ ഇവിടെ രണ്ടു നേരം ഒരുമിിച്ച അങ്ങനെ വെക്കന്നെ
ആ ഞങ്ങളപോലെതന്നെയാണലെ
ആഹ ഈ നേരത്തെ ഒരു പണി താല്പര്യംല്ല
അതിന് കുറെ ഒറ്റപ്പണി എന്നന്താാാ ചായന്നെ എങ്ങനെും രാവിലെ ന്നെ വെച്ചിട്ടിയ മതി വച്ചിട്ടിരിക്ക വൈകുന്നേരത്ത ഇങ്ങനെ പണിക്കൊക്കുമ്പോ ദേഷം വരള്ളേ
ആ
ഉം വരുമാടിയ നമ്മള ഒറ്റ കാചാ പിന്നെ എങ്ങനെങ്കലൊക്കെ അഡ്സ്റ്റ് ചെയ്യാം എല്ലാരും ഉള്ള ഒരുമിച്ച് നക്കല്ലേ അപ്പൊ ഉം പിന്നെ രാവിലക്ക് ഈ രാവിലെ ഉണ്ടാക്കിയത് രാത്രിരിക്കൊക്കെ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും എന്തേലും കൊണ്ടട്ട് ആ് അപ്പക്കറോ അല്ലെങ്കിൽ ഫുഡ് കൊണ്ടരും അമോശന് പുൊറത്തന്ന് വാങ്ങാറിയ അങ്ങനെ വാങ്ങും
ഞങ്ങല്ല ഞങ്ങ ഇണ്ടാക്കുമ്പോ കൂട്ടി വ ഇണ്ടാക്കും പിന്നെ ഉച്ചക്കന്നെ പിന്നെ പ്ലാന് ണ്ടാാവും പുറത്തുന്ന് വാങ്ങണോ രാത്രികൽത്ത്ക്ക് ന്നുള്ളത്
ആഹ ഇവിടെല്ലെങ്കിലില് ചില ദിവസം കൂട്ടാന് നല്ലതാണെങ്കിൽ വേൻ തിന്നാ പോുവുല്ലോ
അതത എല്ലാ വീട്ടിലും എങ്ങനെയ അഞ്ചാറ് പ്രാവശ്യത്തിന്
അപ്പൊ വഴിനേേരത്തൊക്ക് നമ്മൾ വിചാരിച്ച മാതിരി എത്തി വരൂല
ആ... ആഹഞ ഞങ്ങൾക്ക് നല്ല കൂട്ടാനാണെങ്കിൽ അഞ്ചാറ് പ്രാവശ്യൊക്കെ
ആഹ കുട്ടിയ്ക് ഇടക്കും ചോറ് വണ്ടിവരും ചിലപ്പോ കൂട്ടാൻ മാത്രം തിന്നും ഇറച്ച മീനൊക്കെണെങ്കിൽ ഒരു വെറുവ് മാത്രം തിങ്ങാ കുത്തിരിക്കും
അന്താ
ഉം കുട്ടികൾക്കയി ചോറിനേക്കായ വണ്ടിയരെ കൂട്ടാനേകാരം പച്ചക്കറിയൊന്നും പറ്റൂല എല്ലാർക്കും
അതെല്ലവിടെതും അങ്ങനെതന്നെയാ
ആഹ അപ്പ പിന്നെ അത്ണ്ടാവില്ല അപ്പൊ പുറത്തുന്ന് ഫുഡ് വിളിച്ച് പറയ കൊണ്ടിറിച്ചാ ഉം എന്നിട്ട് വേറെ ചായയൊക്കെ കുടിച്ച
ഉം ചായയൊക്കെ കുടച്ച് ചായ കുടിച്ച് കൊച്ച് ഉറങ്ങൻ ന്ന അപ്പഞാൻ കിടത്തിീട്ട് വരാപറഞ്ഞ അതാപറഞ്ഞ ഒരുമിനിിറ്റന്ന്
ആഹ അങ്ങനെ ഉ ഹലോ കേൾക്കില്ലേ ട്ട ആട്ട
കൊച്ചി വന്നാണ് തോണ അടുത്ത്
ഉം ഓൾമേത്തറി ഓള് മണ്ടി വന്ന് രണ്ട് വയസായി
അത്രായിട്ടുള്ളവര കുഞ്ഞ
ആഹ വേറൊരു കുട്ടിയണ്ട് ഇവിടെ അടുത്ത വീട്ടിലേ ഓന് ഭയങ്കര വികൃതിയാ ഓനെ കണ്ടാ ഓടും ഇവളുടെ പ്രായം തന്നെയാണ് ഒന്നക്കൊരു പരിച്ച കുട്ടികളെ കണ്ട ഒന്തലും തള്ളും വിക്ര സതിക അപ്പൊ ഓനെ കണ്ട വണ്ടിക്കൂറും ആ ഓന ഒന്ന് തള്ള വിളും വന്ന ഒ കൊടുക്കും കടിയ ഹൈലൈറ്റ് അതാണ് പ്രശ്നം പിന്നെ കുട്ടികളെ ചെിലവൽ കുട്ടികളന്ന് നോക്കൂലേ
പ്രശ്നം തീർക്കാൻ മാത്രമേ നേരള്ളൂ.
ക്ഷ നമ്മളീ ഈ കാട്ടിന്ന കുട്ടികളെ രക്ഷിതാക്കളേക്കായും അത് വേറെ ആൾക്കാർരിക്കാണ് ഇപ്പൊ ഇങ്ങനെ കാണുമ്പോ കുട്ടികൾ എന്തേലും പറയേ എതാ വെച്ചത കുട്ടികക്ക് വേണ്ടിയ ഇതല്ലേ
അത് ശരിയ ഉ
എന്നിട്ട്
എന്താ ഇന്നപ്പൊ ഇതൊക്കെല്ലന്ന പരിസ്ഥിതി ദീനൊക്കെ ചെടിയൊക്കെ കുഴിച്ചിട്ടോ
പിന്നെ നാൽപ്പൊളി അടിച്ചു നാൽപ്പൊളി എഴണ്ട് പുറത്തക്കറക്കാൻ പറ്റു പറ്റുലല്ല അപ്പ അതുകൊണ്ട് വീടിന്റെ അകത്ത് തന്നെയാ ഒരു ദിനം ഒർണില്ല
ആ സ്കൂള ഇണ്ടാവൊണ്ട് അറിയനേ അല്ലെങ്കിപ്പ ആരെതൊക്കെ അറിയനേ കുട്ടികൾക്ക് സ്കൂള് പ്രോഗ്രാാം ഒക്കെ ഉണ്ടാവല്ലോ
ആഹ പിള്ളേ പുളി പോണോണ്ട് അറിയാൻ പറ്റൂല്ലേ നക്ക് ന്ന വെലിട്ടായി വഞ്ഞള്ളൂ സമാനം
ആഹ പോസ്റ്റർ നിർമമാണംവും പാട്ട് പഠിക്കലും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ ചെടി നടാനും പണ്ടൊക്കെ പിന്നെ സ്കൂളന്ന് ചെടി കിട്ടീന്നു
ആഹ ഇപ്പൊ കിട്ടള്ളേ
പ്രാവശ്യം കിട്ടീട്ടൊ ഒന്നുമില്ല കഴിഞ്ഞാലക്കെ കിട്ടീന്നു പ്രാവശ്യ ഒന്നുമല്ല
അന്തേ
എന്താ അല്ലെങ്കിൽ നമ്മക്കൊക്കെ സ്കൂള നിന്ന് ചെടിയായിട്ടും വിത്തായിട്ടുംക്കെ ഇങ്ങനെ കിട്ടീുന്നല്ലോ പരിസ്ഥിതി ദിനത്തനെ ഉം
ഉം ഉ എന്താ ഇപ്രാവശ്യ പോല അറിഞ്ഞില്ലേവോ എന്താറ ഇവിടൊക്കെ നമ്മക്ക് വട്ടി നസിപ്പിച്ചാനല്ലേ ഉള്ളു
ഉം
ഹം
ആൾക്കാരാര് നശിപ്പിക്കണ കൊണ്ട് എല്ലാവരും വിചാരിച്ചാ നമക്ക് കൊടുക്കണ്ടാവന്ന്
ഒരു തലക്കെ വെച്ചു പിടിപ്പിക്കും മറ്റേ തലക്കെ ഉ അയിന്റെൊക്കെ കാണാനുണ്ടല്ലേ നമ്മക്ക്
ഉം
കുത്തുകൾ ഒരുപാടുണ്ടല്ലോ
ആഹ
അപ്പൊെ ചെടി നട്ട നമ്മളന്നെ കുട്ടികളായിട്ട് കുഴിച്ചിടീപി ച്ചിട്ട് അതിന്റെ ഫോട്ടോ ഒക്കെ വിട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഫോട്ടോക്കെ വിട്ട് ആഹ് അതൊക്കെ രണ്ടു ദിവസം ഉണ്ടാവും ആയിമ്മേക്ക് നോട്ടം ഞമ്മളുണ്ടോ ശ്രദ്ധ ഞമ്മക്കുണ്ടോ ശ്രദ്ധത്ത് നോക്കാൻ അത് പെട്ടെന്ന് സൗണ്ട് അടഞ്ഞതാ ഉം ചേച്ചിക്ക് പിന്നെ അതൊക്കെ താല്പര്യമാണ് ചെടികള് നോക്കാനും
ആഹ് അങ്ങനത്തെ പിള്ളേരാണെ പിന്നെ കൊഴപ്പമില്ല ചെലേ പിള്ളേരുണ്ട് നട്ടാ പിന്നെ തിരിഞ്ഞു നോക്കൂല
ആഹ് കഴിഞ്ഞ പ്രാവശ്യം ഇതേ മാതിരി എന്തോ നട്ടിട്ട് കോയികള് കൊത്തി കോയികളുണ്ട് ഇവിടെ കോഴികള് കൊത്തി അവരതൊക്കെ തിന്ന് കൊറും ഇത് മാത്ത് പിന്നെ അതങ്ങനെ ഉണങ്ങിപ്പോയി പൊരിഞ്ഞ വെയിലുവല്ലേ പിന്നിലേന്നോ അവിടക്ക് അങ്ങോട്ട് മെയിന്റെ ചെയ്യൂല വല്ലാണ്ട് വെള്ളം ഒത്തൂല അങ്ങനെയൊക്കെ അഴിച്ച് അങ്ങനെ പോയി ഉം പിന്നുമ്മാ അടക്കാ പോയക്കെ ആക്കിട്ട് അയിമ്മേ ഒക്കെ ഉണ്ടായിട്ടോ
ആഹ് ആഹ്
അവനും മീൻകൂടി ഒരു ഒരുമിച്ചിട്ട് കുഴിച്ചിട്ടേനു അവന്റെ അങ്ങനെ പോയി ഉമ്മ ഇത് ആക്കിട്ട് അയ്മേ ണ്ടായി വലുതായിട്ട് പൂവൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഇണ്ടായി ഉം ഇനി കുട്ടിയെപ്പഴാ എണീക്കാ
അതൊന്നും അറിയില്ല കുട്ടിക്ക് ഇസ്ടമുള്ളപ്പോ കുട്ടി ഞാനങ്ങനെ വിളിച്ചെണീപ്പിക്കാറില്ല
ആ അല്ലേ പാല് കുടിക്കാനൊക്കെ അപ്പൊ
ഇപ്പം തണുപ്പാണല്ലോ അപ്പൊ നല്ല ഉറക്കത്തിലാ പാല് കുടിക്കാൻ രണ്ട് മൂന്ന് മണിക്കൂറ് കഴിയുമ്പം എണീക്കും എന്നിട്ട് പിന്നേയും കിടന്നുറങ്ങും
ആ ചില രക്ഷിതാക്കൾ പറയും ചൂടാവുമ്പളാ കുട്ടികളൊക്കെ കിടന്നുറങ്ങാന്ന് ചൂടല്ലേ ചൂടിന്റെ ഇതിലാണ് ഉറങ്ങണേന്ന് പറയും
ഇവിടെ തണുത്തിട്ട് വിറച്ചിട്ട് സ്വെറ്ററ് മേടിച്ചു കൊടുത്തേക്കാ
ആ ആ അത്ര തണുപ്പുണ്ടോ നല്ല മഴ ഉണ്ടോ വൈക്കൊക്കെ
ആ ഇവിടെ കുഴപ്പല്ലാണ്ട് മഴയുണ്ട് രാവിലെ മുതൽ തന്നെ അത്യാവശ്യം മഴക്കാറി തന്നെയാ നിക്കണെ
ഉം മൂടിയിട്ട് തന്നെ നിൽക്കും മഴയൊന്നും പെയ്തിട്ടില്ലിന്ന്
ഏ അത്യാവശ്യം പെയ്യുണ്ട് ഇന്നലെ രാത്രിയൊക്കെ നന്നായിട്ട് പെയ്തീർന്നു ഇവിടെ
ആ ഇവിടെ മിനിഞ്ഞാന്ന് രാത്രി നല്ല നല്ല മഴ പെയ്തിട്ട് കറന്റ് പോകും വരും പോകും വരും ഇതന്നെ
അതന്നെ രാത്രി ആണെ അത് രാത്രിയെ കളയുള്ളവര്
ആ ആ പകല് ചെല സമയത്തൊക്കെ വച്ചാ ഒരു സമാധാനാ
ആ അത് നമ്മുടെ ഉറക്കോം പോവേ ഇവര് കറന്റ്‌ കളയുമ്പം
ആ ആ കുട്ടി ഉറങ്ങാത്ത കുട്ടികളാച്ചാ പറയുംവേണ്ടി വരൂല എന്നിട്ട് ഞാനെ വേറെ കോള് വരുന്നുണ്ട് ഞാൻ വിളിക്കലുണ്ട് ട്ടോ ഉം ഉമ്മവിടെല്ല
എന്താ കട്ടാവാത്തെ ഹലോ
ഉം അത്